ഹലോ സുഖാണ് ചായ് ന്ന് കുടിച്ചോ
ഉം ചായ കുടിച്ച്. ഇപ്പം കൊറച്ച് ഒന്ന് ഇങ്ങനെ റെസ്റ്റെട്ക്ക്ന്ന്
ആഹ് ചായ കുടി കഴിഞ്ഞാ റെസ്റ്റ് ആവുയില്ലേ
ആഹ് ഒരു കൊറച്ച് സമയം അവര് കൊറച്ച് ഇരിക്കണ്ടേ ഇത് മനുഷ്യന്മാരല്ലേ
ആഹ് അതാണ് ഇൻക്ക് സ്കൂളേര് പോയാ പിന്നെ കൊറച്ചേര അന്ന് ഫ്രീയാണ് പിന്നെ ഇങ്ങനെ ആക്കത്തി പപ്പളൂ ഉം
ആഹ് ആഹ് ഞാ പിന്നെ കൊറച്ചൊന്ന് റസ്റ്റ് എടുക്കും പിന്നെ റെസ്റ്റ് എടുത്തയ്ഞ്ഞ പിന്നെ ഇനി അങ്ങോട്ട് അലക്കാന്ണ്ടാവും അലക്കാനുണ്ട് കൊറച്ച് ആഹ് ആഹ് പിന്നെ അലക്കല് പിന്നെ കൊറച്ചു പാ ങ്ങളും കഴിയാനുണ്ട് അതും കൂടി കഴുകി വെച്ചിട്ട് പിന്നെ-
ആഹ് അതെ ആഹ് ആഹ് ഞാനും ബാറൂം ബാത്റൂം കഴുകി അങ്ങനത്തെ പണികള് കഴിഞ്ഞു
ആഹ് ഞാൻ പിന്നെ അലക്കീട്ട് അങ്ങനെ പ- പത്രം കഴുകിട്ട് അങ്ങൻനെ നേരെപ്പോയി അലക്കീട്ടേ എന്നിട്ട് പിന്നെ ഇതാക്കാന്ന് - ച്ച്ട്ട് ബാത്റൂം കഴുകിയ പിന്നെ അങ്ങൻനെ ഫുള്ള് മേത്തക്കഴുക്കായില്ലേ അത് തന്നെ പോയി കുളി ച കുളിച്ച് കഴിയുമ്പോ പിന്നെ പാല് കൊടുക്കാലോ
ആഹ് അത് തന്നെ നിസ്കാരത്തിന്റെ ടൈം പിന്നെ എന്തെന്താ എ സ്പെഷ ത്തിലെന്താ ചോറ്റ്ക്കൊക്കെ
പ്രഷറാ എന്താ അവിടെ രാവിലെ ദോശയുണ്ടാക്കി ഇനി കറിയുണ്ട് പിന്നെ ഉച്ചകൽത്തേക്ക് മീൻ വാങ്ങീന് അതും ചോറ് - ക കറി ഉമ്മ ഉണ്ടാക്കുന്നുണ്ട്
ഞാൻ എനിക്ക് മീൻ കിട്ടിയേക്കണ് മത്തിയാ
അതേയോ മ
ഉം ആഹ് ഇവിടെ മീകിട്ടാ നല്ല ആഹ് പണ്യാണ് ഉം ഇവിടെ മാന്തൊളൊന്നുല്ല്യ ഇവിടെ മത്തീം പലവകെക്കെണ് കൂട്തല്
അതെയോ മീൻ പൊതുവെ അതെ പിന്നെ മഴ ഉണ്ടോ അവിടാ
ഏ
മഴയുണ്ടാ
മഴഇല്ല നല്ല വായിലാ കുറച്ച ദിവസമായിട്ട് ഒരാഴ്ച ആായിട്ട് നല്ല വെയില മഴ പയ്തിട്ടാഇല്ല ആഹ
ഇവിടെയും നല്ല വെയിലള്ളത് ആഹ
മഴ പെയ്തിട്ട് കുറേ ദിവസൊക്കെ അയക്കണേ വെയില അരക്കുമോ നല്ല ചൂടും ഗെയിമിലൊക്കെ നല്ല മഴ പെയ്യുന്ന ടൈം അല്ലേ ഇപ്രാവശ്യം മഴേ ഇല്ല അറിയാം
അടുത്ത മാസം കറക്കട മാസായില്ലേ
ആ ആ
ഉം തോന്നു അങ്ങനെയാാണ് ഈ മാസം ഫുള്ളിനി ഇങ്ങനെ തന്നെയ തോന്നക്ക ീഈ പ്രാവശ്യം മഴ കുറവ
അതെ വെള്ളത്തിനൊക്കെ ക്ഷാമ ഉണ്ടോ അവിടെ
ഇത് ഇപ്പ ഇതുവരെ ഇല്ലേ ഇങ്ങനെ പോക്ക് പോക പിന്നെ ക്ഷാമം വരുവല്ലോ ആ പ കഴിഞ്ഞ പ്ര്രാവശ്യം നല്ല മഴ കിട്ടീല്ലോ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെേ മഴ പെയ
ആ പിന്നെ ഈ പ്രാവശ്യ അത്ര വെള്ളത്തിന് വ
ഇല്ല വന്നിട്ടില്ല ഇപ്പൊ ജൂണിലാണെങ്കിലും അങ്ങനെ കൊറച്ചൊന്ന പെയ്തു അവിടെ നിന്ന് അത്രയല്ല പെയ്തിട്ടിള്ളൂ പിന്നെ ന്ന ല്ല വെയിലേകാരം എ ഇന്നലൊക്കെ ഇപ്പോ രണ്ട കൂടെക്കെ ഒരാഴ്ചയായി ശരിക്കും പറഞ്ഞ നല്ല വെയില് അതിന്റെ ഇടയ്ക്ക് രാത്രി ഇങ്ങനെ ചെറുങ്ങനെ പെയ്യും അത് വല്യ മഴയൊന്നല്ല
ആ ആ അതെ ഇവിടെ അങ്ങെ തന്നെ ചെറിയത് ചാറില്േ
ആ ഇന്നലെ ഇന്നലെ വൈകുന്നേരംൊക്കെ ചെറ ങ്ങനെ മഴ കുറച്ച് പെയ്തു കുറച്ച് സമയം ഒരുരമണിക്കൂറൊക്കെ പെയ്തു പക്ഷെ കൊറച്ച് നല്ലോണ്ണം പെയ്ട്ടുണ്ടായിരുന്നു ന്നാള് മഴ കഴിഞ്ഞു മ് ഇന്ക് തോന്നി ഈ വർഷം മഴ എന്തോ കുറവാറ്റോ ഇല്ല വെള്ളുല്ലെങ്കി പിന്നെ പറയണ്ടല്ലോ
ആഹ് പറയേണ്ട വെള്ളംമാണല്ലേ പണിക്കും നമ്മള് കറന്റ് പോയാല് ടാങ്കില് വെള്ളം ഇല്ലെന്നെ തന്നെ നമ്മള ഒരു മണി നടക്കൂല ഒരു തിരിച്ചിലള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കൂ എന്താ ചെയ്യേണ്ടി എന്താ ചെയ് എങ്ങനെ
വെള്ളം ഇല്ലെങ്കിലും മോ ത്ര കരണ്ട് പോയിക്കഞ്ഞാല് നമ്മ അ നം നമ്മളൊക്കെ എന്ത രാവിലെണീക്കൂലേ അ കിച്ചണിലേക്കെ കാണ കുത്തുമ്പ തന്നെ എന്താകും ഫസ്റ്റ് ആദ്യ ഇടല്ല മോട്ടറാ ഉ രാവിലെ മോട്ടർട്ടായില്ലേ പിന്നെ അത്ര കുഴപ്പില്ല എന്ത ഉണ്ടാക്കും അത്യാവശ്യ പണിയിൽ ഇങ്ങനെ ഇതാക്കുക ഏദേശ നല്ല പണി ഉണ്ടെങ്കിൽ എന്താക്കും നമുക്ക്
ആഹ അതെ ഉ ആഹ അങ്ങനെ തന്നെ ഇവിടെ നമു കൂടുതൽ അലക്കാനൊക്കെ ആ് കൂടുതൽ അലക്കാനൊക്കെ ഉണ്ടാവും ഞാന് രണ്ട് പ്രാവശ്യെടും ആയത്തിന്റെ അങ്ങനെടും ആ മിഷീനകുമ്പോ തോന വെള്ളം വേണല്ലോ ട്ടോ
അതാ വേണോ
നല്ല വെള്ളം മാണം ഉം ഭക്ഷണം കിറ്റിക്കുന്നില്ല സാധ ഒക്ക നല്ല വൃത്തി തിര്മ്പണന്നിണ്ടെങ്കി വെള്ളം തെന്നെ മാണം മെഷീൻല് നമ്മള് കല്ലമ്മ കൊണ്ടച്ച തിരി നല്ല വൃത്തിയാവുംയും ചെയ്യുംതിരുമ്പല വാൻ കഴിയുകയും ചെയ്യും പക്ഷെ മടിയാണ് ഇപ്പോ
അതെ ഉം ഉം
ഇപ്പൊ ഭയങ്കര മട പൊറത്തൊക്കെ പോയില്ലോ ആഹ് അതെ ശരിയ നാ ടൈ നമ്മടെ വീട്ടിലെ പണ കിയുമ്പോ നമുക്ക് അതിന് ടൈംമല്ല അപ്പോൊത പിന്നെ മടിയായി
ആഹ് പിന്നെ എന്താപറയാ അത്യാവശ്യം നല്ല ഡ്രസ്സൊക്കെ കൊണ്ട പോയിട്ട് അങ്ങെളക്കെടുക്ക്പോ അതിന്റെ കോളത്തിൽ നിൽക്കും
ആ അതെ
ആഹ ഇപ്പ വെള്ള ഡ്രസ്സൊക്കെ ആണെങ്കില് നമ്മളെന്താലും പുറത്ത് തന്ന
ആഹ പൊറത്തുന്ന് നിൽക്കണംതന്നെ പൊറത്തൊക്കെ പോവലുണ്ടാ
പൊർത്തൊക്കെ ആ പൊർത്തൊക്കെ പോക്കിണ്ട് ഷി ഏ സ്കൂൾ വെക്കേഷൻലൊക്കെ പോയിനി ഇനിപ്പം കുട്ട്യാക്കെ ഇപ്പോ സ്കൂളൊക്കെല്ലേ സ്കൂള്, മദ്രസ
ആഹ് അതെ ഞങ്ങള് ഇവിടെ സ്കൂള് ഇല്ലാത്ത ദിവസം ഇവിടെ അടുത്തൊക്കെ പാർക്കുണ്ട് അവിടെക്കെ പോയി വരും
അതെ എത്ര കുട്ടികളുള്ളെ
മൂന്നാള്ണ്ട് ഒരാള് പത്താം ക്ലാസാണ് ഒരാള് ഒൻപിയില് ഒരായിള് രണ്ടില് ഏഹ് പത്താം ക്ലാസ്ത്തെ ആൾക്ക് തീരെ ടൈമില്ല ഓള് കെട്ടി ട്ടി ട്യൂഷനും രാവിലെ പോകും
ആഹ് മൂ മൂത്ത ആൾക്കല്ലെ
മൂത്താക്ക് മോന് പിന്നെ ദർസിലാണ് ഓന് ദർ സിന്നിപ്പം ലീവിന് വന്ന് സൈക്കിളിമ്മെന്ന് വീണ് കയ്യൊക്കെ കേടന്നിപ്പം കൊറച്ചീസം ലീവന്നെ അയ്ന്നു ഇപ്പം ഇന്നലെ പോയിക്ക്ണ് ഇനിപ്പോ മുഹർറം ഒമ്പതും പത്തിൻ്റെം ലീവിന് ഇനി വരും ആഹ് നോമ്പുണ്ടോ
ആഹ് ഇല്ല ഇല്ല
ആഹ് ഞാനും ഞാൻ നോമ്പ് എടുത്ത്ക്കണ് ഞാൻ ഒന്നിന്റെ അവിടുന്ന് എടുത്തതാണ് കിട്ടുന്നടത്തോളം കിട്ടികോട്ടെവെ ച്ചിട്ട് അങ്ങനെ അങ്ങട് എടുത്തത ആഹ് ആഹ് ഒമ്പതും പത്തും പിന്നെ ഇപ്പൊ വെയിലായി തൊടക്കത്തി ആ മഴ ഉണ്ടായിരുന്നേ ഒന്നിന്റെ അന്നൊക്കെ നല്ല സുഖം ഒണ്ടായിരുന്നു
അതെ ആഹ് ആഹ് അന്നേരം അത്യാവശ്യം എന്നാലും മഴ കുറവാന്ന് എന്നാലും മഴ പെയ്തീന്
ആഹ് ആഹ് കൊറെ ആയിക്കണ് മഴ മ്മ് മഴ പെയ്തിട്ടിപ്പോ
മ്മ് നിങ്ങള് എല്ലാ നോമ്പും എടുക്കോ ഒന്ന് തൊട്ടിട്ടേ എടുക്കോ ഒന്ന് മുഹറം ഒന്ന് തൊട്ടിട്ടു പത്ത് വരെ
ഇല്ല മുഹറം ഒന്ന് തൊട്ടിട്ട് പത്ത് വരെ എടുക്കും ഓ പിന്നെ എടുക്കൂല അങ്ങനെ ഇപ്പ അപ്പൊ പിന്നെ നമ്മുക്ക് പോയ നോമ്പ് ഒക്കെ വീടും ചെയ്യും അങ്ങനൊക്കെയുള്ളൊര് മ്മ് ആ അങ്ങനെ ഒക്കെയുള്ളൊര് ആ അങ്ങനെ ഒക്കെ ഉള്ളൊര് അയിലാണ്ട് കഴിഞ്ഞ് പോകും അങ്ങനെയുള്ളത് - ഇങ്ങനെ എടുക്കണതാണ് മ്മ് ഹസ്ബൻ്റ്- എന്ത്‌ ആണ് ഇവിടെ ഇല്ലിയിരുന്നു പുറത്തായിരുന്നു ഇപ്പ ഇവിടെ ഉണ്ട് ഇപ്പൊ ആ നാട്ടിൽ തന്നെയാണ് ആ അത് ലീവിന് വന്നതാണ് ലീവിന് വന്നതാണ് ചെലപ്പോ പോകും ചെലപ്പോ - പ്പ പോകൂല അങ്ങനെയാണ് കണ്ടല ത്ത കോലത്തില് നിക്കാണ് ആ വീടൊക്കായിക്ക്ണ് വീടിന്റെ പണിയൊന്നും കഴിഞ്ട്ട്ല്ലേര്ന്നു ഇപ്പൊ ഇപ്പട് പ്പൊ വെച്ച്ട്ടാണ് വീടിന്റെ പണിയൊക്കെ കംപ്ലീറ്റ് കയ്ഞത് ന്നാലും കടങ്ങളും പ്രശ്നങ്ങളൊക്കെണ്ട്
ആ ആ ഇപ്പൊ വീട് കുടിരിക്കാൻ തൊടങ്ങിയോ
ഓ പണിയൊക്കെ കയ്ഞ് ഇഞ് കബോഡിന്റെ പണിയൊള്ളൂ
ഓ ഇ ഇരുന്നിട്ട് ഇല്ല അപ്പൊ തറവാട്ടിലാപ്പം
കുടിര്ന്ന്ട്ട് മൂന്ന് വർഷായി ഇപ്പൊ ഇര്ന്നീന്റെ ശേഷം പ്പൊ കൊർച്ചായിട്ടൊള്ളൂ ഫുള്ള് പണി കയ് കെയ്ച്ചത്
ഓ ശെരി ആ അ
അങ്ങനെണ്
ഓ അങ്ങനെ ആ പകുതിപ്പണില് കേറിട്ടുണ്ടാവരിക്കല്ലേ അ ആ ഒരു വീടൊക്കെ ഏ അല്ലല്ലത്തപ്പ തറവാട്ടിലള്ളത്
ത്ര പെ ആ ഒരു വീടൊക്കെ വേ ആകണം ന്നറിയ മക്കളൊക്കെറ്റ് അതെ ആ
അ അ ഇല്ല ല്ല നമ്മള് ഇവിടെ ഇങ്ങനാന്ന് ആ നമ്മളെ വീട്ടിലാ എടക്ക് ഹസ്ബൻന്റെ വീട്ടില് പോവും അങ്ങനെ ഉം ഉം അതങ്ങനെ ഉം പിന്നെ ഉമ്മണ്ട് ഉപ്പ പെണ്ട് പിന്നെ അനിയത്തിണ്ട് മോന്ണ്ട്
ആഹ് ആഹ്
ത്ത്
ആഹ് എല്ലാരും കൂടി ആഹ്
ആഹ് ഇനിയിപ്പം വീടൊക്കെ എടുത്തിട്ട് നമ്മളിനി വീട് എടുത്തിട്ട് മാറണം
ആ അതെ തറവാട്ടില് ഞങ്ങള് തറവാട്ട ട്ട്ങ്ങല് തറവാട്ടിലായ ടൈമില് നല്ല രസായിരുന്നു എല്ലാരും കൂടി ഇപ്പ ഇവിടിങ്ങനെ പണി കഴിഞ്ഞാ കുട്ടികള് സ്കൂളി പവ മ കുട്ട്യാള് പൊറത്ത് പോവണെന്ന്‌ണ്ടെങ്കി പിന്നെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണം ഇതിന്റെ ഉള്ളില്
അതെ ഉം ഒന്നിച്ചിരി ട്ടുവോ ഇല്ല ഇല്ല ഞാന് വീട്ടിൽ തന്ന ഒന്നിച്ച് നിക്കും വേറെത്തന്നെ ശ്
ആ അസുഖാണ് ആ അങ്ങനെ ഇണ്ട് ഊം
ചെലപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെലപ്പം വ് റ്റയി ലിയൊന്നും ചെയ്യില്ലായിരിക്കും ച്ച്
ആ അതന്നെ ഉം എന്നാലും ഇല്ലങ്കി നമ്മക്ക് ഇണ്ട ക്കാലോ നല്ലൊരു രസാണ് ഒരു നോ മുമ്പൊക്കെ വന്നാലേ എല്ലാരും കൂടി അത്താഴത്തിന് എണീക്കണ ഒക്കെ രസവാണ് ഈ ഇത് ഒറ്റക്ക് ആവുമ്പോ ഞാന് എന്റെ മക്കളും ഒറ്റക്കാവുമ്പോളൊക്കെ ഒരിജ മടി എണീക്കാൻ തന്നെ ചിലപ്പോ മടികാണും എന്നാലും എണീക്കും
അയ്ശരി ഉം- ഉം എല്ലാരും അങ്ങനെത്തന്നെ പറയല് പുതിയ വീട് വെച്ച് കഴിഞ്ഞാ പിന്നെ ഏഹ് അവരിത് പോയിന്ന്
ആ ആഒരിത് പോയി ശരിയാ പിന്നെ ഇങ്ങനെ ആ പിന്നെ ഇങ്ങനെ ഒറ്റക്കിങ്ങനെ ഇരിക്കേണ്ടേ ആ ചായൊക്കെ കുടിച്ച് ചോറായി മീൻ ഇണ്ടാക്കാണ്ട് തൊടക്കാണ്ട്
പക്ഷെ ആ കറി ഉണ്ടാക്കി തൊടക്കും കൂടി ചെയ്ന് കഴിഞ്ഞ കുളിക്കുക വേണം തല്ലേ
കറിയിണ്ടാക്കി കുളിക്ക ഏ കുളി കഴിഞ്ഞ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്ന് അലക്കാൻ അത് മിഷീനിൽ ഇട്ടതാണ് ഇനി കുളി കഴിഞ്ഞിട്ട് ഇന്റെ മാബില് ക
ആഹ് അതൊക്കെ ഇനി ഇപ്പഴേ അലക്കിയെടുക്കാൻ പറ്റു ഇനി അങ്ങോ മഴ പെയ്ത
മഴ പെയ്താ പറ്റൂല ആ അതാണ് സോഫ മെത്തെ വിരിപ്പ് ഇതൊക്ക
കഴിച്ച് ഇത്ത നന്നായിട്ട് ഏ രണ്ട് മൂന്ന് ദിവസൊക്കെ നന്നായിട്ട് വെയി ഇടുവാണോ ലയിന്
ആ വെയില് വേണോം ഒണങ്ങണംന്നുണ്ടെങ്കില് അല്ലാന് ഒരുചായി മണാണ് പൂച്ച മൂത്ര മണത്തിനൊക്കെ മാതിരി ആ ഒരുചായി ഒരു സ്മെല്ലാണ്
ഉം ഉം പി വേറെന്താ വിശേഷം എന്താ രാവിലെക്കെ ന്താ ഇണ്ടാക്കിയെ
രാവിലെ അന്ന് ഇതായിരു ന്നേ ദോശായിരുന്നേ ദോശയും ചിക്കൻ കറി ഉ ഇന്നലെ വെച്ച ചിക്കൻ കറി ഉണ്ടനി അയില് വാക്കിണ്ടായിരുന്നു
ആ അധിക ആള അങ്ങനെ രാവിലെ അങ്ങനെ ഒരു ചെക്കൂട്ടക്കും പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്കൂളിലേക്കൊ കയിക്കൊടുക്ക കണ്ടരും സ്കൂള് ഫുഡ് ഒന്നും കൊണ്ടോടെ കുട്ടിക്ക്
ആ സ്കൂൾ മോളുംകൊണ്ടോവും ട്യൂഷൻ പോകുമ്പോളെ
ആഹ ആഹ അത് ശരി ആഹ
മറ്റൾക്ക് ചെറു ആ ചെറുതിന് സ്കൂളിൽന്ന് ഭക്ഷണം കണ്ടോളൂ പ്ലേറ്റ് കൊണ്ടാവും പിന്നെ എവിടുന്ന് എന്തേ പേര്ന്ത ഉണ്ടാക്കി കൊടുക്ക സോയാബി രിച്ചത് ഉരുളൻ കിഴങ് അങ്ങനൊക്കെന്തെങ്കിലും കൊണ്ടോ
അത് ശെരി ആഹ ആഹ അ ഞാൻ വിളിക്കാട്ടാ പിന്നെ
ആ ശരി ആ ശരിയാ